ആഹ് കേട
ഉം അല്ല കിടന്നിട്ടില്ല
എപ്പം വിളിച്ചാലും കിട്ടുവല്ലോ അല്ലേ
ഉം എപ്പ വിളിച്ചാലും കിട്ടും കിടക്കാന അവിടെേള്ളു
ഉം ഇതെല്ലാം അന്നത്തെ വിശേഷങ്ങള്ൾ പറ
ഉം ഇങ്ങനെ പോണ സുഖായിട്ട് പോണ അക്ക് അവര അമ്മ മരിച്ചിരുന്നു അപ്പൊ അവിടെന്ന് സിക്കറിന് പോയി അങ്ങനെ നേരം വൈകി
ആ രാത്രി വൈകുന്നേരം ആരുന്നു ദ്‌ക്കറ്
അല്ല മഹ്റിബ് നിസ്കരിച്ചിട്ടേന്
ആ ആ പ്രായള്ള ആളായിരുന്നു
പ്രായം ആ പത്ത് എഴുപത്തു വയസ്സുണ്ട് പക്ഷെ അതിനുള്ള അതൊന്നും ഇല്ലേന് പെട്ടെന്നൊരു മരണായിരുന്നു
ആ എന്താ അസുഖം ഉണ്ടായിരുന്നോ
അസുഖം വയറ്റിന്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെ പ്രശ്നണേ പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് മരിക്കലും കഴിഞ്ഞു അങ്ങനെ ഉ ആ അതെ ലാസ്റ്റക്കാണ് അറിയാൻ പറ്റിയെ ചെയത് അപ്പൊ പിന്നെ
ആഹ ആഹ ആഹ നിങ്ങളെ അമ്മോനാണോ അല്ലെ ഭർത്താവിന്റെ അമ്മോനോ
ഭർത്താവിൻന്റെ അമോനാണ്
ആ ഹാ ഹാ അവിടെ അടുത്ത തന്നെ വീട്
അല്ല കൊറച്ച് പോവാണ്ട് വണ്ടിയില് പോകണം ഒരു അരമണിക്കൂറിന്റെതുണ്ട്
ആഹഹാ ആഹ ശരി ഒരിക്കും മക്കളൊക്കെ ഉണ്ടോ
ഓ മക്കളൊക്കെ വലിയ മക്കളായൊക്കെ കെട്ടിച്ച മകന്റെ മോളെ കല്യാണം കഴിഞ്ഞു അങ്ങനെ മക്കളെ മക്കളൊക്കെ കെട്ടിക്കല് കഴിഞ്ഞാണ് പത്ത് എഴുപത്തു വയസുണ്ട് എന്നാലും ആ ചെലോല്ക്ക് ഉണ്ടല്ല വയസ്സായാലും അത് പ്രായം തോന്നി ലല്ലോ ആ അങ്ങനെയാണ് അങ്ങനെ ഇപ്പ നാളെ മൂന്നാണ്
ആഹ ആഹ അപ്പൊ ഇന്ന് മൂന്നല്ലായിരുന്നു ഇന്ന്
പിന്നാ നമ്മള ഇവിടെൊക്കെ മരിച്ചാല് മൂന്ന് ദിവസം ദിക്കർ ദിക്കറുണ്ടാവും മൗലൂദ് തഹ്ലീല്ഒക്കെ ആയി ത്തേ ആണോ അങ്ങനെ മൂന്ന് ദിവസം ഉണ്ടാവും നമ്മൾ അടുത്തുള്ള പോലൊക്കെ പോവും പിന്നെ ഏഴു വരെ വീട്ടുള്ളവലൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാവും
ആഹ് ആഹ്
ഉ അപ്പൊ അങ്ങനെ എന്നും നമ്മള് അ മോലല്ലേ അപ്പൊ മൂന്ന വരെ നമ്മള് പോവും നാളത്തെ മൂന്ന് പരിപാടി കഴിഞ്ഞിട്ട് പോര് പിന്നെ എഴിന്റന് പരിപാടി ഉണ്ടാാവും ആ അപ്പ അന്നും ഓ അങ്ങനെയാണ്
ആ ആളെ ഭർത്താവ് ഇവിടെ ഉള്ള ആളാ
ഓ വടെല്ല ആള തന്നെയാണ്
ആ അവരെ കൂടെക്ക പോകയും വരയും ചെയ്യാം
ആഹ അല്ലവല കൂടെ പോയിവരല്ലേ
ഉം അവിടെ മക്കള് ആരും വിദേശത്തുള്ളണ്ടോ ഒര്
ഇല്ല ഇല്ലഓല്തൊക്കെ ഇവിടെ നാട്ടിലന്നെയാണ്
അപ്പൊ വേഗം തന്നെ മയ്യത്തൊക്കെ എടുത്ത് ണ്ടാവില്ല
ഓ രാത്രി ഒരു ഒരു മണി രണ്ട മണിയ നേരത്ത് മരിച്ച് രാവിലെ പത്തരക്കായിര്ന് നിസ്കാരം മെനയാണ് പത്തരക്ക് നിസ്കാരം
ആഹ
അങ്ങന ഇവിടെള്ള ആൾക്കാർന്നെയാണ് അപ്പൊ പിന്നെ ഒരുപാട് കാത്തിക്കണ്ടി വന്നിട്ടില്ല
ആഹ ആഹ ആഹ് ആഹ്
ഉം എന്തരിക്ക ഫുഡൊക്കെ കഴിച്ചോ
ഓ കഴിച്ച് കഴിക്കലൊക്കെ കഴിഞ്ഞു ഇപ്പൊ രാവിലത്തേക്കുള്ള കുറച്ച് മീൻ ഒന്ന് വൃത്തിയാക്കി വെക്കാം എന്ന് വിചാരിച്ചു രാവിലെ എല്ലാം കൂടും കഴിയൂല
ആഹ് ശരി
മക്കളൊക്കെ സ്കൂൾ പോകുന്നില്ലേ
ഓ പോവണ്ട് അവരൊക്കെ ഉറങ്ങി പോവാ രാവിലെ നേരത്തെ എന്നിക്കണ്ടേ
മം ഉം എത്ര മണിക് എണീകും
മോനക്ക് മദ്രാസ് പോകാനുണ്ട് എരക്ക് പോകണം അപ്പൊ ഒരു ആരെമുക്കല് ആ നേരത്തൊക്കെണപ്പ ഇപ്പോ ഉം പിന്നെ മോള് ഞാനൊരു അഞ്ച് മണി അഞ്ച രക്കാകുമ്പോഴ ക്കെ
ആ ഉം ഉം ഉം
പിന്നെ മോള തന്നെ ഓള ഇഷ്ടത്തിന് എളിറ്റ് വരല്ല ഏയാരാ അങ്ങനെയൊക്കെ ആകും
മ വിളിക്കേണ്ട ആവശ്യമില്ലേ
ചെ വിളിക്കണ്ട ആവിശ്യമില്ല ഓൾക് ഒമ്പത്തരക്കാണ് പോകേണ്ടത് അപ്പ അതി മുമ്പായിട്ട് തന്നെ അവള് എട്ട് മണിന്റെ ഉള്ളിലായിട്ടുള്ള നീച്ചിൽ വരും അപ്പൊ അതുവരെ ഉൾ ഉറങ്ങി നുക്ക് കുച്ച കൂടെ പണി എടുക്കലോ വിചാരിച്ചു വിളികേല്ല ഓള് എൽ കെ ജി ആണ്
ആഹ ആഹ ആഹ
ഉം പിന്നെ നീചു വന്നാ പിന്നെ ഓള ബേക്കിൽ ഇങ്ങനെ നടക്കണേ അപ്പൊ പിന്നെ അവഓള് കിടക്കണ കിടുന്നോട്ട വിജാ രിച്ചിട്ട്
ഇതായിരിക്കും ആഹ ആഹ് ആഹ് ആഹ് രാവിലെ ഇന് ഭക്ഷണൊക്കെ കഴിക്കുവോ
കഴിക്കാനൊക്കെ മണിയാണ് പോവാൻ തന്നെ മടിയാണ് ഭയങ്കര മടിയാണ് അങ്ങനെ മിനിയന്നോക്കെ ആ അല്ല കൊറച്ച് പോവാണ്ട് വണ്ടിയില് ഒമ്പത് ഇരുപതൊക്കെ നുക്ക് വണ്ടി വരും അപ്പകും ഇവിടെ മേലേക്ക് കയറണം
ഉം
അപ്പൊ ഓളെ ഇങ്ങട്ട് കിട്ടൂല ഇത്ര പണിയോന്ന്റിയോക്കെ ഭയങ്കര കരച്ചില്ല മിനിയാന്ന് വണ്ടി കയറിട്ട് ഇങ്ങട്ട് ഇറങ്ങി പോകുന്നത്
ആഹ എന്നിട്ട് അന്ന് ലീവാ ആക്കി അന്ന് നിന്നിട്ട് അവധി എടുത്തതാ
ആഹ് ഒ അടുത്തേക്കാണ് പോകുന്നില്ലേ വണ്ടീൽ കേയറിട്ട് ഇങ്ങട്ട് ഇറങ്ങണേ ആ പിന്നെ ഓൽക്കും ബുദ്ധിമുട്ടല്ലേ അപ്പൊ അങ്ങനെ ഇന്ന് പിന്നെ കൊഴപ്പല്ലാതെ പോകു പോയിന് ട്ടോ അങ്ങന ഓരോന്ന രോ ച്ച് വന്നാ പിന്നെ ഓരോന്ന് സോപ്പിട്ട് സോപ്പിട്ട് അറിയാതെ പറഞ്ഞയക്കണം.
എന്റെ മോളും അങ്ങെ തന്നെ ആയിരുന്നു ആദ്യ ഇപ്പൊയു ഇപ്പോൾ അത് എൽ കെ ജി കഴിഞ്ഞു അപ്പോൾ നല്ല അ ഇപ്പൊ നല്ല ഉഷാറായി അപ്പ ഒന്നും പ്രശ്നൊന്നുമി ല്ല ആഹ പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച ഉച്ചയും കഴിഞ്ഞ് തിങ്കളാഴ്ച പോകുമ്പോ പിന്നെയും കരച്ചിലാ
ആഹ്
രണ്ടു ദിവസം അവധിയാണല്ലോ അപ്പ അത് കഴിയുമ്പോ കരച്ചില്ല കരച്ചില്ല ഉം
അവർക്കും അങ്ങനെ തന്നെ ഒഴിവ് കണ്ടാ പിന്നെ പിന്നെ മടിയാണ്.
ആഹ് മടിയാണ് എഴുതാനും വായിക്കാനും ഒക്കെ എങ്ങനെ ഉഷാറാണോ?
ആ അത്ങ്ങനെ ഇപ്പൊക്ക് തുടങ്ങം ബുക്ക് ഒന്നും എടുത്തിട്ടില്ല ഓരോ ഈ കറവുകള് ലൈനുകൾ അങ്ങനത്തെ ഓരോന്ന് പഠിപ്പിക്കണേള്ളൂ. ഇപ്പൊ ജൂലൈലെ ബുക്ക് എടു തുടങ്ങിയിരിക്കും. അപ്പ ഇതുവരെ ബുക്ക് കൊണ്ട് പോയിട്ടില്ല ഓൽക്ക് ആക്ടിവിറ്റി ഷീറ്റുകൾ ഉണ്ടാകും അതില് ഇങ്ങനെ ഓരോ അങ്ങനെ ലേനി കറവുകൾ അങ്ങനത്തെക്ക ഓരോന്ന് അവിടുന്ന് ചെയ്യിപ്പിക്കും.
ഉം ഉം ഉം ഉം
അപ്പൊ അങ്ങനെ അങ്ങനെ പോകും
ഉം പിന്നെ
പിന്നെ എന്തങ്ങനെ പോണ്
മൂത്ത ആൾ എത്രാം ക്ലാസ്സിലാ
ഓള് മൂന്നില്
ആഹ്
ഉം
അവിടെ അടു തന്നെള്ള സ്കൂളിലാ
ആ അവിടെ അടുത്ത തന്നെ ഇവിടെ നടക്കാനുള്ള ദൂരേള്ളു
ആഹ് നടകാനുള്ളത് ദൂരേ ഉള്ളൂ അല്ലേ ഭക്ഷണം കൊണ്ട് പോകുവോ
ഇല്ല അവൾക്ക് അവിടന്ന് കിട്ടും അപ്പൊ പിന്നെ ഇവിടന്ന് അങ്ങനെ കൊണ്ട് ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടോവും ഉം ചോറ് അവിടെ തന്നെ വാങ്ങും
പീടിയന്ന് മേടിക്കലോ അല്ലെ വീട്ടിൽ ഉണ്ടാക്കലോ
അല്ല പിടിയന്നു മേടി ക്കലന്നെ അ ഉണ്ടാക്കലൊന്നല്ല
ഉം സ്ഥലംഒക്കെ കുറവാ
ആ സ്ഥലം എട്ട് ഒമ്പത് സെന്റ് ഉണ്ട് പക്ഷെ നമ്മള അങ്ങനട് ഈ ചേമ്പ് അങ്ങനെയൊക്കെ ഇങ്ങനെ വീട്ടില് ണ്ട്. അല്ലാതെ മറ്റേ പച്ചക്കറികളെ വെള്ളരി ച്ചിരങ്ങ അങ്ങനത്തതൊന്നുല്ല
കൃഷിനോടൊന്നും താല്പര്യം ഇല്ല?
ഉം താല്പ്പര്യ ടൈം കുറവാണ്. അപ്പൊ പിന്നെ ഐമക്കൊന്ന് നോക്കിന്നുല്ല ഇഷ്ടാണെന്നാലും വീട്ടത്തെ പണിയനെ കഴിയ്പ ഒരുപാട് ടൈം പോയി. അപ്പൊ പിന്നെ ഐമേക്ക് നോക്കാൻ ടൈംട്ടെ ല്ല
ആഹ് ആ ഏ ഇല്ല ഞങ്ങൾക്ക് ആകെ കുറച്ച് സ്ഥലംള്ളൂ അഞ്ച് സെന്റ് അപ്പൊ അതിൽ എന്ത് ണ്ടാ
ആഹ് ശെരി. ഇങ്ങൾ സ്ഥലം വാങ്ങിയതാ
സ്ഥലം ആ വാങ്ങി വീട് വെച്ചതാണ്
ആഹ് ആഹ് ശരി
പിന്നെ ഇങ്ങളെ വീട്ടില് ഇങ്ങൾ മാത്രള്ളൂ
അല്ലല്ല. എനിക്ക് ഒരു താത്തുണ്ട് രണ്ട് അനിയത്തില് രണ്ട് അനിയന്മാര്
ഓരോക്കെ ഈ വീട്ടിൽ ണ്ടോ
ഇല്ലല്ല ഞാൻ എന്റെ വീട്ടില് ഇന്നെ കെട്ടിച്ച വീട്ടില് ഇവിടെ ഓൽക്ക് ഒരു മൂത്ത് ഒരു ജ്യേഷ്ഠനും രണ്ടനിയന്മാരും മൂന്ന് പെങ്ങന്മാരണ് അപ്പൊ മൊ ഞങ്ങളൾ വേറെ മുത്തച്ചൻ വേറെ വീടെടുത്ത് ഞങ്ങൾ വേറെ ടുത്ത് ഇനിയിപ്പോ രണ്ടാളുണ്ട് തറവാട്ടല്
ഉം
നാത്തൂൻമാരെ കല്യാണം കഴിഞ്ഞതാണ്
ആഹ് ആ ആഹ്
ഞൊരെള ച്ചന്റെ കല്യാണം വരന്ണ്ട് ആഗസ്റ്റ്‌ ല് മറ്റൊല്ക് വെല്യളഛന് വീട് പണി നടക്ക്‌ണ്ട്
ആഹ് അപ്പോൾ വീട്ടകൂടൽ ഈ അടുത്തുണ്ടാവും
ആഹ വീട് തറപ്പണി തുടങ്ങിയട്ടെള്ളൂ
ആഹ് എന്നാ ഒരുപാട് സമയുണ്ടല്ലോ
സമയമണ്ട് അത കല്യാണ വരണത് വീട്ട കൂടൽ കുറച്ച് കഴിയും ഉം തറപ്പണി കഴിഞ്ഞ്. പിന്നെ മേലക്കെ പൊന്തിയിട്ട് വേണ്ടേ ആ ഇ വീടു പണി റഞ്ഞാല് പെട്ടന്നും കഴണല്ലല്ലോ?
ഉം ഉം ഉം പെട്ടെന്ന് കഴൂല്ലല്ലോ
ഉം ഉം അതെ
ആഹ് ആഹ്
ഉം
പിന്നെ മദ്രസെല് ചേർ ത്തിയോ മോളെ ചെറുദിനെ
ഇല്ല അവിടെ ചെറു നാലര ആയിട്ടേള്ളൂ. അപ്പൊ അഞ്ചരയൊക്കെ ആയിട്ട് ചെ അഞ്ചൊക്ക ആയിട്ട് ചേർത്ത് ച ചേർത്തചാരിച് ഒക്കെ കൂടെ ഫസ്റ്റ് ടൈമിൽ തന്നെ കഴൂലേ നൈസറിയൊന്നു ലെവലായി വന്നിട്ട് ഇ മദ്രാസിലക്കാവിചാരിച്ച്.
ആഹ ആ ആ ആ അ അവടെ അടുത്ത തന്നെ ഉണ്ടോ മദ്രാസൊക്കെ
ഓ മദ്രാസ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് മോനൊക്കെ പോണ ഇവിടെ അടുത്ത് തന്നെയാണ്
ആഹ് ആഹ് ആ ശരി പിന്നെ മോന മദ്രസയില് എത്രയ്‌ല
മദ്രാസൽ നാ
നാല് ലാ
ഉം ഉം
ആഹ ആ ആഹ് ശരി. ഇനിപ്പോ അടുത്ത ല്ലം പൊതുപരീക്ഷൊക്കെ ഉണ്ടാവല്ലോ?
ആ ഇപ്പൊ പൊതുപരീക്ഷ മാറ്റീണല്ലോല്ലേ
മാറ്റിയോ അഞ്ചാം ക്ലാസോ ഏഴാം ക്ലാസ് ഉള്ളത് മാറ്റിയോ
ആ ഹ് അത് അങ്ങനെ മറ്റുങ്ങളെ ഏതാ സിലബസ് ഇ കെ എ പി യും
തനെ
ആഹ് ഈക്ക സിലബസിൽ മാറ്റം വന്നാണ് അഞ്ച എന്നുള്ളത് ആറന്ന് ആക്കിയല് ഏഴന്നുള്ളത് എട്ടന്ന്
ആഹ് ആഹ് എട്ട് വരൊക്കെ ഇപ്പം കുട്ടികൾ പോവോ
ആഹ് അതെപ്പ കൂട്ടടപ്പ ആറ് ഒക്കെ പോയ വല കിട്ടില്ല അത്രേ ഉള്ളൂ അപ്പൊ മാറ്റ വരുത്തില്ല ആഹ് അതെ
ഉം ഇപ്പൊ ഫോണ് കൂടെ ഉണ്ടല്ലോ മദ്രസകളൊക്കെ
ഏയ് അതെ നല്ല ഫോൺ കൂട് ഉണ്ടല്ലോ
പക്ഷെ മറ്റതിന്റെ അത്ര ഒക്കൂലല്ലോ നേരിട്ട്
ആഹ് അതെ മോള കൂടെ തിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ
ആഹ് അതന്നെ നേട്ട പഠിക്കുന്നതിന്റെ അത്ര എങ്ങനെ ആയിരുന്നു
ഉം ഉണ്ടാവില്ല അതെ അതൊക്കെ പോയി തന്നെ പഠിക്കും ണം എന്നാലേ പോ റെഡിയ ആകും
നിങ്ങൾ മദ്രാസൊക്കെ കുറെ പഠിച്ചിട്ടുണ്ടോ
ഞാൻ പ്ലസ് ടു വരെ പോയിട്ടുണ്ട് മദ്രസും ഇസ്ക്കൂളും പ്ളസ്റ്റു വരെ ഉം ഉം
ആഹ് ആ് മദ്രാസ ഒക്കെ പ്ലസ് ടു അതുവരെ പോയിണ്ട് അല്ലേ
ആഹ് ഓഹോ നമ്മളോടൊക്കെ മദ്രസ പറഞ്ഞേക്കോ വലിയ കുട്ടികളായാലും പോവണം തേന്
ആഹ് ആഹ് ആഹ് പിന്നെ ങ്ങക്ക് കാക്കന്മാരും താത്തന്മാരും ഒക്കെ
അയിത്താത്തൊന്നുണ്ട് പിന്നെ രണ്ട് അനിയത്തികള് പിന്നെ ചെറിയ ആങ്ങളാര് പറഞ്ഞ ചെറുതാണ് പോലപ്പോ വല്യത് പ്ലസ് ലായിട്ട് കൊളപ്പോ മറ്റൊരുടത്തിലണ് വല്യ അങ്ങ ആരൊന്നുംല്ലന്ന ഒപ്പണപ്പസ്താതാണ്
ആഹ് ശരി എവിടെടെ അവിടെത്തന്നെുള്ളള്ള പള്ളിയില
അല്ല ഒരു വടകര
വാടകരാണ് ആഹ് ആഹ് അതുകൊണ്ട് അത്രയൊക്കെ മദ്രസ പോയുന്നില്ലേ
ആഹ് ആഹ് അതെ അപ്പമ്മ എല്ലാരും അങ്ങനെ പോയിട്ട മ അനിയത്തിളും ഇത്താതെയും
അപ്പൊ മതപരമായിട്ടുള്ള നല്ല അച്ചടക്കങ്ങൾ ഉണ്ടാവൂലേ ഉ
അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതരും പോണ്ടേ ഉം
പിന്നെ
പിന്നെന്താണ് ഇങ്ങനെ പോണം
ഉം രാവിൽത്തേക്കെന്താ
ഏ
ഹലോ
ആ എന്തേ പർഞ്ഞേ
രാവിൽത്തേക്കെന്താണ് ഭക്ഷണം
ദോശണ്ടാക്കായാര്ച്ച് അരി വെള്ളത്തില്ട്ട്ട്ട്ണ്ട്.
പച്ചെരി ദോശേ..
പച്ചരി ദോശ ഉം..
ആഹ് ആഹ് ഞാന് രാവിലെ അരിപ്പത്തിര്യന്നെ ണ്ടാക്കാൻ വിജാര്ച്ചെ. ചെൽപ്പം നോക്കിട്ട് വേണെങ്കി നൂൽപുട്ടോ നൂൽപുട്ടിന് കൊറെ സമയട്ക്കൊല്ലോ ചുറ്റി ചുറ്റി ചുറ്റി ആക്കാന്, പിന്നെ തേങ്ങചെരകി പാലെട്ക്കണം
ആഹ് ആഹ്
പ്പൊ ഞാൻ വിചാരിച്ച്ന്ന കട്ടിപ്പത്തിരി ചുടാന്ന് കട്ടിപ്പത്തിരിം എന്തേം കറിം ആക്ക
അയ്ശരി
മീന കറീട്ട് വെച്ച് വെക്കാന്ന് വിചാരിച്ചു ഞാൻ നിക്കാണ്
ആ
ഉം ഉം
ഞാൻ കൊർച്ചയ്ഞ്ട്ട് വിളിക്കട്ടോ
ആഹ് ഓക്കെ ഓക്കെ ന്നാ ശരി ശരി ശരി